കസബാ
എന്തെ ഒച്ചക്ക് ഒര് ഇത്
അത് ജല ദോഷ പിടിച്ചേ ആഹ് ആഹ് ഇപ്പം ജലദോഷം പിടിച്ച്ണ് കൊരക്കുന്നുണ്ട് സൗണ്ട് മാറ്റം വന്ന്
ആഹ് ഡോക്ടറെ കാണിച്ചൊ
ഇല്ല ഇന്നാ അധികയത്
ആഹ് ഇന്ന നാളെ ഡോക്ടറെ അടുത്ത് പോയിക്കെണ്ടി
ആഹ് നാളെ പോയൊക്കണം നോക്കട്ടെ നാളെ ഓരോ സോഹലുകളായിട്ടുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ നാളെ പൊകുമ്പാട്ടേ ഇല്ല ചോറുണ്ണാണ് നൂഡിൽസ് ഇ ണ്ടാക്കാൻ ന്ന്ക്കാ നൂഡിൽസ് മ തി പറഞ്ഞ്
ഏ എല്ലാർക്കും നൂഡിൽസ് ഇണ്ടാക്ക
ആഹ് നൂഡിൽസ് ഇണ്ടാക്കാ വിചാരിച്ച് ഇങ്ങൾക്ക് എത്നാവിടെ
ഇബടെ ഉച്ചക്കല്ലന്നെ ചോറും മീൻ കറിം കേബേജ് ഉപേരിം
ഉം ഏഹ് ഉച്ചതെന്നെക്കാരംല്ലേ
ആഹ്
ഇവിടെ കുറച്ച് കുറവുണ്ട് ചോറ് അപ്പം പിന്നെ ഇഞ് നൂഡിൽസ് ആക്കാലികാണ്ട് അതെനെ ഉണ്ടാക്കിയതാ
പിന്നെ ഇതാക്കി തേങ്ങാട്ടിയോ
ഉ ആ കൊപ്ര ഉണക്കി ആട്ടീന് അത് നാല്സ ആയി ആട്ടീട്ട് വെളിചെണ്ണ പറ്റെ കഴിഞ്ഞീനി അത് പിന്നെ
ആഹ്
കല്യാണം ഇതെക്കെ ആയപ്പോ അങ്ങനെയാണ്ട് നീണ്ടു പോയതേയ്നി
ആ വെൾച്ചെണ്ണ ആട്ടി കൊണ്ടന്ന്
ഉം വെളിച്ചെണ്ണാട്ടികൊണ്ടന്ന് ഇപ്പോ കെയപ്പെനുല്ല ഇന്നാളാട്ടിയത് പറ്റേ ഇതായോണ്ടേയ്നി ഇന്നത്തെ നല്ല ഉഷാറായി
ആഹ് ച്ചന്നാ തേങ്ങല്ല പൂപ്പെന്നും വരാതെ കിട്ടീണ്ടാവും തേങ്ങ
പൂപ്പൊന്നില്ല
ആഹ് നല്ലോം കഫം എന്താക്കി ഇതായിനല്ലേ
ഉം നല്ലോം കഫം വരുന്നൂണ്ട് ഇ ഞെത്താ ഇഞെത്താ രാവിലെക്കെ എത്ത ഇണ്ടാക്കണ്
രാവില അയ്രി വെള്ളത്തിടണം ഇഞോട്ടടേ അല്ലെങ്കി ദോശയാ അങ്ങനെത്തെങ്കിലൊക്കെ ആക്കണം മീൻ കറിയിണ്ടാവും രാവിലെ രാത് രാവിലെക്കായിരിക്കും മാണെ കൊറച് തേങ്ങ അങ്ങട് അരച്ചാ വിചാരിച്
ആഹ് അയ് ശരി ചോറും കറി ആവാൻ ചോറാകാനല്ല പണി അയ്ക്കില്ലേ കൂട്ടാനും ഇതൊക്കെ ആക്കി കിട്ടാനല്ലേ ന്നെര്ക്കൊ ഉം എത്താ പിന്നെ എല്ലാർക്കും സുഖം തന്നെയ്ക്കും
ആഹ് എല്ലാവർക്കും സുഖന്നെ
ഉമ്മ്
ഇപ്പെച്ചി യൊക്കെ പീടിയെന്ന് വന്നോ?
ആഹ് എത്തിന് ആയനെ ഇപ്പ വന്നപ്പന്നെ ബ്രെഡു കെണ്ടന്നിണ് അപ്പം ഇഞ് ഇപ്പാക്ക് ബ്രെഡ് മതിന് പറഞ് ആ പറ്റാത്തോ ചപ്പാത്തി ഉണ്ടാക്കാനെ അപ്പം ബ്രഡ് മതി പറഞപ്പം ബ്രെഡ് കൊണ്ടന്ന്
ഏഹ്
ചോറ് വാണ്ടാന്ന് പറഞ്ണ് ഉം അങ്ങനെ അത് പിന്നെ ബത്തല് വറ്റീച്ച്ണ് അപ്പൊ അതും കൂട്ട്യാതിന്നാ പറഞ് കാണ്ട് ആ ഇങ്ങക്കെത്താ മാങ്ങൊക്ക കിട്ടലണ്ടോ?
മാങ്ങ അങ്ങനെ കിട്ടലൊന്നുല്ല
ആഹ്
അടുത്ത് മാവില്ലല്ലോ മാങ്ങ മൂച്ചി ഇവിടെ അടുത്തില്ല
ആഹ് അയ് ശരി ന്നെന്താ ചൂട് ണ്ടോ
ഓ നല്ല ചൂട വിടെ മുമ്പുരൊന്നും മരല്ലായിട്ട് അവിടിണ്ടോ?
ഇവിടേം കുറവന്നെയാണ് എല്ലോടത്തതേം സംമ്മന്തിച്ചു നോക്ആണേല് നമുക്ക് പിന്നെ ഇവടെ അടുത്തൊക്കെങ്ങനെ നനിം കാര്യൊക്കെ ഇണ്ടാവുമ്പളെ
ആഹ്
അത്രക്ക് ചൂടില്ല പിന്നെ മേപ്പെട്ടുണ്ടാവുമ്പൊ അത്ര ഇത് വെരൂല
ആഹ് രാത്രി മേലെ കെട്ക്കുമ്പോ നല്ല തണുപ്പാക്കാരല്ലേ
ആഹ് മേലെ തണുപ്പാ പർഞ്ഞ്ട്ടാര്യല്ല കര്ണ്ട് ഓൾട്ടേജ് ബന്നും പോയും ബന്നും പോയി ഇങ്ങന നി ക്കല്ലേ അപ്പ അയ്ന്റതൊക്ക ആവുമ്പോ ങ്ങനെ
അയ്‌ന് എല്ലോട്ത്തു എ സി അല്ലെ
ഉം അതാണ് വല്ലാതെ ഞാൻ പിന്നെ ത്താ വർത്താനൊക്കെ ഒക്കെ സുഖാരിക്കോ ഉം ആന പെങ്ങമ്മാരൊക്കെ ഇണ്ടോ അവ്ടെ ഒച്ചേ ക്ക്ണ് കുട്ട്യളെ
ഏ ഏ ഔ ആദ്യാ ഓലെയ്ന് എല്ലാർക്കും മദ്റസ്സ് സ്സ്ണ്ടായോണ്ടേ എല്ലാരും എല്ലാര് അവനവൻ അവനവന്റെ പെരേലാ
അഹ് ശരി അല്ലാതെപ്പ ന്നെ ആഹ് സ്കൂള് പൂട്ടിയർഞ്ഞ്ട്ട് എഹ് പ്പൊ പൊർത്തെറങ്ങാനും ബെജ്ജല്ലോ ചൂടോണ്ട്
ആഹ്
ഏ എത്രയോ ദിവസം പൊർത്ത്ക്കെറങ്ങര്ത്അറിണ്ടല്ലോ
ആഹ്
നല്ല ചൂടാണ്
ആഹ് പ്പ അംഗലവാടി ഒക്കെ ലീവ് ആണല്ലോ
ആഹ് മദ്രസൊക്കെ ഇപ്പൊ ഒരു മണിക്കൂർ ഇട്ത്ത്കാണ്ട് വിടാ രാ ഉച്ചെകക്ള്ളത് ഉം പിന്നല്ലത് ഇന്നെ തന്നാളി ഓരോന്ന് എത്താ പിന്നെ ഇഞ് പെരുന്നാളും ഇതൊക്കായി വെര്ന്ണ്ട്
ആഹ് അപ്പ പെരുന്നാക്ക് ഡ്രസ്സ് ഇട്ക്ക് ണ്ടോ
ആയി പ്പ കല്യാണത്ത്ങ്ങക്ക് ഇട്ത്തീനി അപ്പൊ പിന്നെഞ് പെര്ന്നാക്ക് വണ്ടാർഞ്ഞ്ആണ്ടേ
ആഹ്
അഹ് ഇട്ത്ത്ട്ട് പ്പൊ പൻ എട്ടീസയ്റ്റല്ലേ ഒള്ളൂ
ആഹ് പെരുന്നാള് കഴിഞ്ഞാല് സ്ക് രാണ്ടീസയ്ഞ്ഞാ സ്കൂളും തൊർന്നല്ലോല്ലേ
ഏഹ് സ്കൂളും തൊർന്ന് എട്ക്കും ആർക്കും ബേഗ് പ്പൊ ഒരാക്ക് മങ്ങിയാതിയല്ലോ
ആഹ്
ചെ എ ന്നെ നൂറ്ന്ന് മറ്റോൽക്കൊക്കെ പിന്നെ ഇഞ് തൊർന്ന് കിട്ടിറ്റ് വാണ്ടേ ഓവ്ടെ എന്താ ഏതാ ന്നൊക്കെ അർഞ്ഞിട്ട്
വാങ്ങ്ണ്ടോ
നോക്കട്ടെ എങ്ങനെയാണ്ന്ന് പഴേത് മാണ്ടാർഞ്ഞോണ്ട്ക്ക്ണ് ണ്ട്
ആഹ് പുസ്തകോ
പുസ്തകം എട്ടാം ക്ലാസ്സ് വരെ കിട്ടൊല്ലോ ഒമ്പേയ്ക്കല്ലേ ബുക്ക് മാങ്ങണ്ട്യേ ഇല്ല ഒക്കെ വാങ്ങണം ഇഞ്ഞുണ്ടല്ലോ ഒരു മാസം കൂടി
യൂണിഫോമൊക്കെ അട്ച്ചാൻ കൊട്ത്തോ
ഇല്ല കൊട്ത്തില്ല യൂണിഫോമ് കിട്ടിട്ട് ഇപ്പൊ പയ്നഞ്ചിസായി ഒരു മാസം പോലും ആയിന് കൊണ്ടേയി കൊടുക്കണം രണ്ടീസൂടി കയ്യട്ടെ
ആഹ് ഓലെ യൂണിഫോം മാറീണോ?
മാറീന്ന് വെച്ചാ കളർച്ച് കൊർഞ്ഞൊരു മ ഒരു റോസേനി ഇതിപ്പൊരെളം റോസാ. ടോപ്പ്.
ഔഹ് ചള്യൊക്കായാ വേ അറില്ലേ.
ഏഹ് ആഹ് ല്ലേ. ഫേൻ്റും കോട്ടും രണ്ട് കൂട്ടം യൂണിഫോം കോട്ട് ഒന്നും മറ്റേ രണ്ടെണ്ണത്തിന് പർഞ്ഞ് തന്ന്ണ്. ഇഞ്ഞ് അളവ് ഇട്ത്തോക്ക്യാ അറിയാ എങ്ങന്യാണ്ന്ന്.
ആഹ്
ഉം അതാ ഇല്ലത്. ഇഞ്ഞ് ഇബടെ എവ്ടെം അടുത്തെവ്ടെലും കൊടുക്കണം. ഇപ്പോക്ക ഇന്നാൾ ഞാന് ഡ്രസ്സ് അട്ച്ചാൻ കൊട്ത്തപ്പ വ്ടെ ഇട്ക്ക്ണില്ലാ വമ്പം തെരക്കാണിയർഞ്ഞ്. അവഞ് വേറെ എവ്ടേലും അട്ത്തെവ്ടേലും ഒക്കെ നോക്കണം.
ആഹ് അഹ് ഞ് നേരം വെഗ്യാ സ്കൂളൊർക്കുമ്പോത്തിന് കിട്ടോ.
പ്പം മാണേൽ ര ന്ന ഒരാഴ്ച ഒഴിവ്ണ്ടാവ്വേക്കാരം സ്കൂൾന്ന് പർഞ്ഞേലോ ഒക്കെ പുതിയ ചേർത്ത്ണോലല്ലേ. ഹൈസ്കൂൾക്കും ഇതൊക്കാവുമ്പളേ.
ആ പ്പം മാണേ കളർ ഡ്രസ് ഇടാൻ പറ്റേക്കുലേ.
ഉം യൂണിഫോം ആയി കിട്ടിയാ സുഖാ. ഇന്നാ കളറ് തെല്ലോണം ആഹ്. തെകിയൂല്ല അതാല്ലണ്ട്.
ഓളെങ്ങനെ സ്കൂ ബസ്സിനെന്നെ ഇപ്പഞ്ഞ് പോണേ?
എങ്ങനെ അറീല്ല. ഓള് നട്ക്കംന്ന് പറിണ്ട് നാലീസ് നട്ന്നാണ്ട് ബസ്സിന് പോകാണോ പറയ അറീല്ല. ഏത്യാലും അങ്ങനെ പർഞ്ക്ക്ണ്ട്, ഇഞ്ഞൂണ്ടല്ലോ ഒരു മാസം.
ആഹ്
ഓക്ക് നടക്കാനേക്കര ഇഷ്ടം.
ആഹ് ഇഞ്ഞ് ഇക്കൊല്ലം മാണേ ഇവട്ന്ന് കൊർച്ച് കുട്ട്യേൾ ഇണ്ടാവ്വേക്കാരം. ചെൽപ്പോം അപ്പൊ പിന്നെ അങ്ങനെ കൂട്ടം കെട്ടി പോകാറിണ്ട്. മദ്രസ് രാവിലേണല്ലോ. അപ്പൊ പിന്നെ വൈന്നാരാവുമ്പോക്കൊന്ന് സാവധാനം വന്നാ മതി. ഉം
അഹ് വിചാര്ച്ച് രാവിലെ അപ്പം ബേജാറൊട്ടി ഒര്ങ്ങണ്ടി വരൂല്ലേ.
ആഹ് ഏതാലും ഏഴരാവുമ്പോക്കും ണ്ട് എത്തുവല്ലോ ഓൽക്ക് പത്തണി ക്കല്ലെ തൊട്ങ്ങാ. ഇന്നാലും എട്ട് എട്ടര ആകുമ്പോക്കണൊക്കെ പോകണ്ട്യേരേക്കാരം.
ആഹ് മദ്രസ്കോവുമ്പന്നാണ് കുള്ച്ചു പോയ മതി.
ആഹ് രാവിലെ നീച്ച് ആഹ് ഇല്ലെ മേലക്യാൺ വൈന്നേരം മേലക്യാലും മതിയല്ലോ.
ആഹ്
ആഹ് അങ്ങന്യൊക്കെ വിചാരിച്ചാണ്ട്ങ്ങനെ നിക്കാ.
സ്കൂ ബസ് ഇപ്പോ പെ അവ്ട്ക്കാണ്ട് ആഹ് നെറൂക്കാണ്ട് കേറ്ണല്ലോല്ലേ.
ആഹ് നെറൂക്ക് കേറണം അപ്പം ഇനി പ്പം വണ്ടി കൂലി ഏറോന്നറീല്ല.
ആഹ്
എന്ന് വച്ചാ കഴിഞ്ഞൊല്ലോം അയ്മ്പതുർപ്യേ ഏറീണ് അയ്ന്റെ മുമ്പത്തൊല്ലും അയ്മ്പത് ഉർപ്യ ഏറി അപ്പ അങ്ങനെ അങ്ങനെഞ് ഏഹ് ഇപ്പ എല്ലോട്ത്തും ണ്ടല്ലോ
ആഹ് ആഹ് പനി പട്ടോന്ന് നിന്നൊക്കെ
ആഹ ഇപ്പൊ സാധനം എല്ലാം വില കൂടുമ്പോളേ പിന്നെ പിന്നെ അതില്ലത് പറഞ്ഞോണ്ടില്ലല്ലോ
ആഹ്
എല്ലാം വില കൂടുതലാണ്
ഗ്യാസിനൊക്കെ വല കൂടില്ലേ ഗ്യാസ് കിട്ടാനില്ലല്ലോ
ഉം അയിനോട് സുഖല്ലേ അപ്പ എല്ലാവർക്കും വറകുത്തിച്ചില അറിയും അത്രയ ഒള്ളു അല്ല അതൊക്കെ പിന്നെ എങ്ങനെലൊക്കെ ഒപ്പിച്ചു
ആഹ്
അപ്പൊ ഗ്യാസ് ഇല്ല ഞാൻ ജീവിക്കാൻ വയ്യാഞ്ഞപ്പം മൊബൈൽക്ക മാസം മാസം എത്ര ണ്ട് അത്രന്ന് ഇപ്പോതാലും ഗ്യാസിന് എത്തുന്നില്ലല്ലോ ഗ്യാസ് ഇപ്പോ എങ്ങനൊലും കരുതി മൂന്നാസാലാസ ഒക്കെ കത്ത് കൊട്ടു ഫോൺ ഇത്ര കയറ്റിയാല ഒരു മാസത്തിനന്നല്ലേ കിട്ടുന്നുള്ളൂ
ആഹ്
അതല്ലേ അല്ല പിന്നെ ഒരു കൊല്ലത്തിനൊക്കെ അരച്ചിട്ട് കയറ്റണം അവ
ഉം അങ്ങത്തെ നാളെ രാവിലെ എത്ത ഉണ്ടാക്കന്ന്
നാളെ രാവിലെ ഇ പ എന്ത പത്തിരിണ്ടാക്കേ എന്താ മക്കളുടെ നേരം നോക്കുമ്പോളല്ലേ അപ്പത്തിനൊക്കെ എന്തേലും ആണ് ആയിര് വെള്ളത്തിടാൻ മറഞ്ഞ ഇനി അ മീന ആഹ ദോശയാക്കെ മറന്ന് ഇ ചോദിച്ചപ്പോളാ ഓർന്ന മനസ്സിലുണ്ടായിനീ രാവിലെ ഇടണോന് ഞാൻ മറന്നുപോയി ഇനി പത്തിരുയാ അല്ല ചോറോ എന്തേങ്കലുമൊക്കെ വയ്ക്കാന്നേ
ആഹ് ആഹ്
അല്ല ചക്രന ഇണ്ട്
ആഹ് ചക്ക എങ്ങ ഇങ്ങ അത് മതിയല്ലോ
ഉ ഏതായാലും എങ്ങനെ നോക്കട്ടെ പിന്നെ കല്യാണണം ഉണ്ടല്ലോ നാളെ അപ്പൊ പിന്നെ എല്ലാരും പോണംല്ല മ എല്ലാവരും പോണം വിചാരിച്ചരുന്നു ഇഞ അങ്ങനെ അറിയില്ല
ആഹ്
എന്നടോണ് വരാൻ പറഞ്ഞതാ വന്നർക്കാണ് പോയ പിന്നെ ഉ ഞാന് വിചാരിച്ചന്
ഉം നായക് കട്ടന്ന
സ ആയോ
ഉം നക്കിയ
ആ എന്നായിക്കണ്ടെ